ആഹ് കേക്കാം കേക്കാം ചെലപ്പോ റേഞ്ച് വരി ക ഏഹ്
ആഹ് റെയ്ഞ്ചിഷ്യുണ്ടവടെ?
ആഹ് റെയ്ഞ്ചിഷ്യുണ്ട് പ്പൊക്ക രണ്ടൂന്ന്സായിട്ട് ഏട്ടന്റെ സിമ്മിന് റേഞ്ചിഷ്യൂണ്ട്
ആഹ് അവ്ടെ മഴണ്ടോ?
മഴയില്ല ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു. രാവിലെ ഒരു ചെറിയ മഴയുണ്ടായിരുന്നു. പിന്നെ ഇപ്പം, ഇപ്പം മഴ വരാനാന്ന് തോന്നുന്നു, മൂടുന്നുണ്ട് അവിടെയോ?
ആഹ് ഇവിടെയും, ഇവിടെ നല്ല കാലാവസ്ഥ തന്നേരുന്നു, പക്ഷെ ഉം ഇ പ്പൊ നല്ലങ്ങനെ ഇരുണ്ടായിട്ട് ഇങ്ങനെ ഇരുട്ടായിട്ട് നിക്കാണ് ഒര് മഴ വരാണ്ടെ, എവിടെയോ മഴ പെയ്യുന്നുണ്ടാവും അയിന്റെ ഒര് ഏഹ് മൂടി ആഹ് മൂടി നിക്കാണ്
ഉം രാവിലെ ഒന്ന് ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു, ചാ
ആഹ് ഇവിടൊന്നും മഴ പെയ്തിട്ടേയില്ല, തീരെ മഴപെയ്തിട്ടില്ല, പക്ഷെ കാലാവസ്ഥ ത്ത്ങ്ങനെ മഴ പെയ്യ്‌ ആഹ് പക്ഷെ നല്ല ചൂടാണ്, നല്ല ചൂടാണ് ഇവിടൊക്കെ. അവിടൊക്കെ എങ്ങനാ?
നല്ല ചൂടാ. മഴയില്ലെങ്കിൽ നല്ല ചൂടാ
ആഹ് അതെ അതെ സെയിം ഇവിടെം അതന്നെ, നല്ല ചൂടാ, മഴയില്ലെങ്കിൽ നല്ല ചൂടന്നെയാണ്.
പിന്നെ എന്ത് ഏഹ് ആഹ് ചൊമയൊക്കെണ്ട്ല്ലേ
ഞാൻ മരുന്നൊക്കെമേടിച്ച്
അതെ ആഹ് ഇപ്പൊ ഈ കാലാവസ്ഥ ചേഞ്ച് ആയപ്പോ എല്ലാർക്കുണ്ട് ചുമയും
ആഹ് എല്ലാടവും പനിയും പിള്ളേർക്കും എല്ലാം അതെ
ആഹ് അതെ അതെ, ഇനി കൊതുക്, ഇനി ഡെങ്കിപ്പനി അങ്ങനെ പലതും ഉണ്ടാവും കൊതുക് ഇപ്പൊ കൊതുകൊക്കെ നന്നായിട്ട് കൊതുകുണ്ടല്ലോ ആഹ് ന നന്നായിട്ട് കൊതുകുണ്ട്, ആഹ് അതെ ഇപ്പൊ മഴ പെയ്തപ്പളേ, പിന്നെ ഈ ഈ കണ്ട ഈ കണ്ടത്തിലൊക്കെ ഫുള്ള് പുല്ലും ഒക്കെ ആയപ്പോ നല്ല കൊതുകാണ്. വേനൽക്കാലമായപ്പോ ഒരു കൊതുകിനെ കണ്ടിട്ടില്ല
ആഹ് ഇല്ല ഇല്ല വേനലായപ്പോ കൊതുക്കില്ല ചൂട് മാത്രം ഒള്ളായിരുന്നു ഇപ്പൊ നല്ല കൊതുകാ, സന്ധ്യ ആകുമ്പോന്നും കതകടച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പാടാ, ഭയങ്കര കൊതുക് ചെറിയ കൊതുകാണ്, കൈ വീർത്ത്
ആഹ് അതന്നെ
മെല്ല കടിച്ചിട്ട് പോവും
നല്ല ആഹ് നല്ല കൊതുകാണ്, അപ്പൊ ഇനിയാണ് ഡെങ്കിപ്പനി അങ്ങനെ ഓരോന്നും കേൾ
ഉം ഇപ്പൊ എല്ലായിടത്തും മഞ്ഞപ്പിത്തവും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടു മഞ്ഞപ്പിത്തവും ഡെങ്കിപനിയും കാലാവസ്ഥ
അതെ ആഹ് അതന്നെ കാലാവസ്ഥന്റെ കൊണ്ട് പിന്നെ ഇല്ലല്ല ചായ കുടിച്ചിട്ടില്ല. ഉച്ചകത്തെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ടൈം ആയിട്ടുള്ളു
ആഹ് ആഹ് ആഹ് അങ്ങനെയാ അല്ലെ
ക്കല്ലേ, സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിയോ?
ഇല്ല ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ലായിന്ന്
ആഹ്
ഞായാഴ്ച ദിവസൊക്കെ, ഇവിടെ കൂടുതലും ഞായറാഴ്ച ദിവസൊക്കെയാ സ്പെഷ്യല്
ആഹ് അങ്ങനെ ആഹ് ഞങ്ങളെ അങ്ങോട്ടൊക്കെ വെള്ളിയാഴ്ചയാണ് സ്പെഷ്യൽ ഇണ്ടാവുക ആഹ് ഞായറാഴ്ച അങ്ങനെ ആണുങ്ങളൊക്കെ വീട്ടില് ഉണ്ടാകുമ്പോ ഇണ്ടാക്കും, അങ്ങനെയല്ല വെള്ളിയാഴ്ച എന്തായാലും സ്പെഷ്യൽ ഉണ്ടാക്കും.
അതെ അല്ലെ, ബിരിയാണി വെക്കുവോ അതോ
ആഹ് ബിരിയാണിയോ എന്തേലും ഇണ്ടാക്കും ഇന്ന് ഞാൻ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ചിക്കനൊക്ക കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുല്ല ഇന്നലത്തെ മീനൊക്കെ ഉണ്ട് അതില് അഡ്ജസ്റ്റ് ചെയ്തു
ആഹ് ഇപ്പോഴും ഇതൊകെ തന്നെയല്ലെ പണി
ആഹ് എപ്പോയും ഇതന്നെല്ലെ പണി അപ്പൊ ഇന്ന് കുറച്ച തൊ അധികം അലക്കാൻ ഉണ്ടായിരുന്നു അപ്പൊത് മെഷീനിൽ ഇടലും ഴപ്പ ഞാന് ചീക്കൻ വെക്കാൻ ടൈം കിട്ടിട്ടില്ല ഇനി നാളെ കായിട്ട് വെക്കാച്ച്ട്ട് ഫ്രീഡ്ജി
ഉം പെരുന്നാളൊക്കെ എങ്ങനെ അവിടെ ഇറങ്ങാണോ?
പെര് ഇവിടെക്കെ നല്ല ആഘോഷം തന്നെയാണ് പെരുന്നാളൊക്കെ ന നല്ല ആഘോഷം തന്നെയാണ് ആഹ് അവിടെ അങ്ങോട്ടൊക്കെ എങ്ങനെയാ?
ആഹ് ഇവിടെയും നല്ല ആഘോഷക്കെ ഉണ്ട്
ആഹ്
നല്ല ഇതാ ആഹ് ഇവിടെയും നല്ല ഇതാ പിന്നെ വിധാനക്കട്ലാസ് അത് ഒന്നും ഇപ്പ അങ്ങനെ ഇല്ലന്ന് തോന്നുന്നു
എന്ത്
ആഹ് ഈ നമ്മള് കടലാസ്ഒക്കെ വിധാനക്കടലാസൊക്കെ ഒട്ടിക്കല്ലെ? ആഹ് നബിദിനത്തിനും അല്ലാതെ ഈ പെരുന്നാളിനൊക്കെ ഇവിടെ ചിലയിടത്ത് ഒകെ ഒട്ടിക്കുവായിരുന്നു
ആഹ് അങ്ങനെ ഇപ്പ ഇങ്ങോട്
ങ്ങളെ അങ്ങനെ വലിയ ആഹ് അങ്ങനെ നമ്മക്ക് അത്ര അത്ര ഇതില്ല എങ്കിലും കൊഴപ്പില്ല നമ്മൾ ഇവിടെക്കെ അത്യാവശ്യ പള്ളികളൊക്കെ കൊണ്ടത്തിരി ത്തിരി പള്ളികളൊക്കെ ഉള്ളത അ നമ്മുടെ ഇവിടെയൊക്കെ ഇറങ്ങാം പിന്നെ ചില ഏരിയ
ആഹ് ആഹ് അങ്ങനെ ആഹ്. പിന്നെ ഇനിയിപ്പോ പെരുന്നാള് സ്കൂൾ തോർക്കല്ലോ കൊപ്പാണല്ലോ.
ആ എല്ലാ ഒരു സ് ഒന്നാം തീയതി സ്കൂൾ ഉറക്കും. ആഹ് പിള്ളേരുണ്ട് ലെ സ്കൂളിൽ പോകുന്നുണ്ട് അതാ സ്കൂളും തുറക്കും. ചെലവല്ലേ ഉള്ളൂ.
അതെ. ആഹ് ഇനിയിപ്പ ചെലവന്നെല്ലേ പെരുന്നാൾ ഡ്രസ്സ് എടുക്കണം. കുട്ടികൾക്ക് ആഹ് അവർക്കിപ്പോ ഒന്നും അറില്ലല്ലോ നമ്മള് ഏഹ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോ ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞാൽ അവർക്കിപ്പോ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ബാഗ് പറ്റ് റ്റൂല ഈ പ്രാവശ്യം പുതിയത് വേണം ആഹ് അതെ അതെ അ അതന്നെ അതന്നെ അപ്പൊ ആഹ് അതാണ് വാങ്ങി തരൂല മദ് മദ്രസ് എന്താ ഇപ്പൊ അവദി
ഇവർക്ക അങ്ങനെനീ ഫീസ് കൊടുത്ത് ഇവിടെ മദ്രസ പോകന്ന ഇവർക്ക് നമ്മുടെ സ്കൂളടയ്ക്കും മദ്രസ അടയ്ക്കും സ്കൂള് തുറക്കുമ്പോഴേ മദ്രസ തുറക്കു
ആഹ് അങ്ങനെ സുഖണല്ലോ നമ്മൾക്കിപ്പോൊ ഞങ്ങൾക്കൊന്നും അങ്ങനെയല്ല. അതെല്ലേ ഞങ്ങക്കൊന്നും അങ്ങനെയല്ല ആഹ് മദ്രാസിണ്ടെ വക്കൊന്ന് വെ ക്കേഷൻല് വീട്ടിപ്പോയി നിക്കാനൊന്നും പറ്റൂലല്ലോ ഈ മദ്രസള്ള കാരണം ആഹ് താണ് ഹ് ആഹ് രാവിലെ മ് അല്ലല്ല രാവിലെ തന്നേണ് രാവിലെ ആറേ ആറേകാല് ആറരയൊക്കെ ആവുമ്പോ മദ്രസ്സ
ആഹ് അതാ പാട് നമ്മക്കിവടെ വൈട്ടാ പിള്ളേർക്ക് മദ്രസ ഉള്ളത് സ്കൂള് വിട്ട് വന്നട്ടാ പിന്നീ ഒരു മാസം അവധിയും കിട്ടിയല്ലേ അപ്പ ഓണ്ട് നല്ലതാ നമക്ക്
ആഹ് അതോണ്ട് സുഖാണല്ലോ ആഹ് അതന്നെ ഞമുക്ക് വീട്ടിപ്പോയി നിക്കാനൊന്നും പറ്റൂലേ മദ്രസള്ള കാരണം
ആഹ് ശരിയാ
ഉം
വീട്ടിപ്പോയി നിപ്പ് നടക്കുവേല പെട്ടെന്ന് വറണോല്ലോ?
ആഹ് അതെ പിന്നേ പെരുന്നാൾ ഡ്രസ്സൊക്കെടുത്തോ?
ഇല്ല എടുത്തട്ടില്ല എടുക്കണം ഇനി പെരുന്നാൾ ഇനി സ്കൂള് തുറകുപ്പും എല്ലാം കൂടെ ഒരുമിച്ചാകുവല്ലോ
ആഹ് യൂനിഫോമൊക്ക അടിച്ചോ? യൂനിഫോമൊക്ക അടിച്ചോ കുട്ടികള് അടിച്ച് കിട്ടിയോ?
ഇല്ല ഇല്ല ഇവിടെ റെഡിമേഡാ. നമുക്ക് കടകളിപ്പ ഇപ്രാശ്യം ഇവർക്ക്ക്കൊ യൂണിഫോം മാറ്റൗവാ
ആഹ് ഇവടൊ അതന്നെ യുനിഫോമിനൊക്കെ മാറ്റണ്ട് അപ്പ യുനിഫോമ് കിട്ടിയിട്ടൊന്നുല്ല്യ.
ഉം ആഹ് ഇതും കടകളി വന്നെത്തീട്ടുണ്ടെന്ന് പറഞ്ഞ്.
ആഹ് ആഹ്
തയിച്ചാ കിട്ടുന്നെ ഇനിപ്പോയി മേടിക്കണം.
ആതൊ ആഹ്
പ്രൈവറ്റ് ഇസ്കൂളിലാണോ അതോ
ആഹ് ഒരാള് പ്രൈവറ്റിലാണ്. ഒരാള് മറ്റേതിലാണ്. ഗവൺമെൻ്റിലാണ്. ആഹ് ഇവിടൊ അടുത്താണ് ഗവൻമൊന്റ് സ്കൂള് ആഹ് അപ്പ പിന്നൊ ആഹ് ഓ സ്കൂള് ആഹ് സ്കൂളില് ഒരാൾക്ക് ഫ്രീയാണ് ഒരാൾക് ബുക്കും ഒക്കെ വാങ്ങണം എല്ലാതും വാങ്ങണം. ഉം
ബാക്കിയെല്ലാം മേടിക്കണ്ടേ അല്ലേ.
ആഹ് ബാക്കിയെല്ലാ ബാഗ് ബുക്ക് എല്ലാതും വാങ്ങണല്ലോ ബുക്ക് ഫ്രീ ആണെങ്കില് നോ ട്ട് ബുക്ക് ഒക്ക വാങ്ങണല്ലോ
ആഹ് അതെ അതെ അതെ ഒന്നാം തീയതി ആയിരിക്കോ സ്കൂള് തൊറക്കുന്നത്.
ആഹ് ഒന്നാം തിയന്നെയാണ്.
ഉം പെരുന്നാളിന് കഴിഞ്ഞ രണ്ടൂ സം
ഏഹ്
പെരുന്നാള് രണ്ട് മൂ ഇരുപത്തെട്ടാന്തിയതിയല്ലേ പെരുന്നാള്.
ആഹ് അത്ത് ആഹ് അതന്നെ ഇനിപ്പ രണ്ട് ആഹ് ഇനിപ്പോ രണ്ടാഴ്ച്ചില്ല്യല്ലോ.
ഇല്ല്യ ഇല്ല
ആഹ്
രണ്ടാഴ്ച്ചയില്ല.
പിന്നെ കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്.
പിള്ളേര് മൂത്തവൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ എളയവൻ അ നാല്ല്. ഉം വീട്ടീയിരിക്ക്യാല്ലേ പിള്ളേരിവിടെ തേ രണ്ടു പേര്. ആഹ് പിള്ളേര്. വീട്ടീ ഇരിക്ക്യേല പിള്ളേര് രാവിലെ കറ് കളിക്കാനൊക്ക എറങ്ങിപ്പോകും. ഇനിയിപ്പം വറണോങ്കി ഒരു നേരവാകും
ആഹ്
ഇവടെയിപ്പ പെരുന്നാളാവുമ്പ ഈ പോത്തിനെയെല്ലാം കെട്ടിയിരിക്കുന്നോണ്ടയിന്റൊ പെറകേ പോക്കും പെറക്
ആഹ് ആഹ് ആഹ് ആൺകുട്ടികളാണോ?
ആൺ കുട്ട്യാള്.
ആഹ് അപ്പൊ പിന്നെ ഓല് വീട്ടില് നിക്കൂല.
ആ വീട്ടിൽ നിക്കേലാ ഏതെങ്കിലും ഒരു നേരം വരും വന്നിട്ട് പോകും വീണ്ടും ഇതന്നെ അവസ്ഥ ഉം അവിടെ പനി ചുമയൊക്കെ ഉണ്ടോ
ആഹ് ഇവിടെ ചെറിയ ആൾക്ണ്ട് പനി ച ചോമൊക്കെയാണ് ജലദോഷം ഉം
ആഹ് ഉം പനിയൊക്കെ വന്നാ പാട ഇനിക്കും പനിയെല്ലാം കഴിഞ് ചോമ നമക്ക് കുറയുന്നേല എത്ര നാളായോ ഒരു മാസമൊക്കെ നിച്ച് ഭയങ്കര ചോമേ ആഹ് ചോമ വന്നാ ഭയങ്കരം പാടാ
ആഹ് അതെ ഉം നോമ്പിനൊക്കെ എങ്ങനെയായിന് നല്ല ചൂടല്ലായിരുന്നോ
ഏ എപ്പഴാ നോമ്പലോ
ആഹ് ഇല്ലല്ല പോയിട്ടൊന്നുല്ല ആഹ്
ആഹ് ആഹ് അതെ നോമ്പിലൊക്കെ ഭയങ്കര ഇതല്ലായിരുന്നോ ഭയങ്കര ചൂടല്ലായിരുന്നോ നോമ്പ് സ്കൂളില് എക്സാം ചൂടും
അതെ അതെന്നെ ആഹ് സ്കൂളും കുട്ടികൾക്ക് നോമ്പറ്റ് ആഹ് അതെ അതെ ഉം ഉം
നല്ല പണിയ കിട്ടിക്ന്നെ ആ പിള്ളേർക്ക് എക്സാമിന്റെ സമയം ആഹ് എന്ത് പാടായിരുന്നു ഹും
ആഹ് ആഹ് അ പത്താം ക്ലാസ് ഈ പ്രവശ്യം പത്താം ക്ലാസ്സിലേക്കാണോ മോന്
ആ പത്ത് കഴിഞ് ഈ പ്രവശ്യം പത്തിലായിരുന്നു
ആഹ്
ഉം
ആണോ ഉം
ഇനിയിപ്പൊ പ്ലസ് വൺ അലോട്ട്മെന്റ് ഇരുപത്തിമൂന്നാം തീയതിയോ ഇരുപത്തി മൂന്നല്ല ഇരുപത്തി ഏഴാം തീയതി മുതല് തുടങ്ങും സന്തോഷായിൻ ഉം അലോ ന് തോടങ്ങിയിട്ടില്ല തുടങ്ങുന്നു
അതെ ആഹ് ആഹ് ഹസ്ബന്റ് നാട്ടിൽ തന്നെയാണോ
ക്കന്ന സ്പെഷ്യൽ വല്ലോ ഉണ്ടോഏഹ്
ഹസ്ബന്റ് നാട്ടിതന്നെയാണോ
ആഹ് ഹസ്ബന്റ് ഇവിടെ തന്നെ ഉണ്ട് നാട്ടിൽ തന്നെണ്ട്
സ്പെഷ്യല ആയിട്ട് വേണൊന്നും ഇല്ല ബേക്കറി
ഉം ഉം ഉം ഇവിടെ അങ്ങനെല്ല വെയിറ്റ് നോക്ക് നോമ്പായപ്പോ ഒരു ഒമ്പത് കിലോളം കുറഞ്ഞേ നോമ്പിലെ വീണ്ടും അതുപോലെ തന്നെ ഇപ്പ ആ ഒമ്പത് കിലോൽഅ കിലോ കൂടി നോമ്പ് കഴിഞ്ഞപ്പോ
ഇന്നിട്ട് ആക്സൈസ് ചിയ്യുന്നുണ്ടോ
പോ എക്സർസൈസോന്നും ചെയ്യുന്നൊന്നുല്ല ചുമ്മാഇ ഫോണി നമ്മു അന്നേര ഫോണ് കാണുമ്പോ എവിടെേന്നെ ഇത്ര അന്നേരം ചെയ്യും
ആഹ് ഞാനഎക് എക്സസൈ എക്സസൈസിന്റെതിൽ ഞാൻ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു രണ്ടു മാസം
സാ ഏതാ ഏതിലാ ചെ ശിവാ എന്ന് പറയുന്നത് അങ്ങനെ വല്ലോ അതാണോ അതോ
ശിവല്ല ഡേയറ്റിംഗ് പറഞ്ഞിട്ടൊരു ഏ ഇതിന്റൊണ് ഡേ എന്താ ആഹ് ഉണ്ട് ഉണ്ട് ഫീസ് ഉണ്ട്, അതില് നമു ക്ക് എത്രയാ, ആയിരല്ല ആയിരത്തി എഴുന്നൂറ് ഒരു വൺ മന്ത് ആയിരത്തി എഴുന്നൂറ്, അങ്ങനെ രണ്ടു മാസം, ആഹ് അങ്ങനെ രണ്ട് രണ്ട് മാസം ചെയ്തു, നന്നായിട്ട് തടി കുറഞ്ഞേനു, പന്ത്രണ്ട് കിലോ കുറഞ്ഞ്
ആണോ എത്ര കിലോ ഉണ്ടായിരുന്നു വെയിറ്റ്
ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് എത്രയാപ്പം ഉണ്ടായിരുന്നത് എൺപത് കിലോനൊക്കെ ഉണ്ട് തൊണ്ണൂറ് കിലോ ഉണ്ടേന്ന് ഞാന് ഡെലിവറി കഴിഞ്ഞിട്ട് പി ഡെലിവറിക്ക് ശേഷം നൂറ്റി അൻപത്തി മൂന്ന്
നൂറ്റി അമ്പ-
അഞ്ച് ആഹ് അഞ്ച് അത്ര കൊറച്ചൊന്നും ഉണ്ടാവുമായിരിക്കും
ആഹ് ഞാൻ അഞ്ചടി നാല് ഇഞ്ച് ഉണ്ട്
ആഹ് അത്രല്ല ആഹ് പൊക്കണ്ടല്ലേ അത്ര ഇല്ല പക്ഷേ ഇത് ഞാൻ നല്ല
ഉം എൺപത്തിമൂന്ന് കിലോ ഉണ്ടായിരുന്ന്, എൺപത്തിമൂ എൺപത്തി മൂന്നായിരുന്നു അത് കഴിഞ്ഞ് നോമ്പായപ്പം നോമ്പ് കഴിഞ്ഞപ്പം എഴുപത്തഞ്ചായി ഇപ്പൊ ഈയിടെ നോക്കിയപ്പോ എൺപത് വീണ്ടും ആയി, ഇപ്പൊ പിന്നെ കൊറഞ്ഞോന്ന് അറിയത്തില്ല
ആഹ്
ഈ എക്സർസൈസ് നമുക്കീ ഡയറ്റില് അവര് പറയുന്ന ഈ മധുരം കൺട്രോള് ചെയ്യാൻ പറയുന്നുണ്ടോ
ആഹ് പിന്നെ ഓലൊരു മെനു തരും നമുക്ക് ഭക്ഷണത്തിന്റെ അത് വെച്ചിട്ട് നമ്മള് ഇതേ പോലെ ഉം നമ്മള് കഴിക്കുമ്പം രാവിലെയും ഉ ഉച്ചക്ക് രാത്രിയൊക്കെ ആ മെനു അനുസരിച്ചിട്ട് ഫുഡ്
ആഹ് ആഹ് ആഹ്
പിന്നെ രണ്ടു നേരം എക്സർസൈസ്
ആഹ് അതേല്ലേ